ഹലോ എന്തുണ്ടടീ വിശേഷം കൊറേ നാളായല്ലോ സംസാരിച്ചിട്ടക്കെ കണ്ടിട്ടൊക്കെ നീ എവിടെയാ സുഖം മ് പിന്നെ അവിടെക്കെങ്ങനെയാടീ കാലാവസ്ഥക്കെ
ഇവിടെ മഴണ്ട് ചെല സമയത്ത്
ആണല്ലേ ഇവടീം മഴേക്കെയാണ്
വേറെന്താടി ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ്ഡക്കെ കഴിച്ചു. നീ ഫുഡൊക്കെ കഴിച്ചോ?
കഴിച്ച് കഴിച്ചു
പിന്നെ ഇപ്പൊ മഴോണ്ട് വെളീലോട്ടൊന്നും ഇറങ്ങാൻ വയ്യല്ലേ വല്ലാത്തൊരു അവസ്ഥയല്ലേ
ആഹ് തന്നെ
പക്ഷേ ഓ ഇവിടെ നല്ല മഴയായിര്ന്നേ പക്ഷെ നമുക്കിപ്പ കഴിഞ്ഞ വേനൽക്കാലം എന്തൊരു വേനൽക്കാലം ആയിരുന്നല്ലേ
ആഹ് ആണ് ഇവിടേക്കെ വെള്ളൊക്കെ വറ്റി പോയേര്ന്നു
ആഹ് ആഹ് ഇവിടെ അങ്ങനായിര്ന്നു. വെള്ളൊക്കെ വറ്റിപ്പോയി. കെൺറ്റ് കെൺറ്റിലൊന്നും വെള്ളൊന്നും ഇല്ലായിര്ന്നു അടുത്ത വീട്ടീന്നാ വെള്ളൊക്കെ എട്
തുണി കഴ് വാനൊക്കെ ഭയങ്കര പാടായിര്ന്ന്
അതാ തുണി കഴ് വാനും കുളിക്കാനും ഒക്കെ നമ്മളക്കെ അട്ത്ത വീടുകളിലില് വെള്ളമ്ള്ള വീടുകളിലൊക്കെ പോയാ വെള്ളമൊക്കെ എട്ത്തോണ്ടായിരുന്ന ഇവിട്ത്തെ തോട് വരെ വറ്റി പോയി അപ്പ ആലോചിച്ചോക്കണ എത്രത്തോളം വരൾച്ച
അതാ
ആഹ് അത അതാണ് അപ്പഴത്തേക്കും നമ്മള മനസ് ഇപ്പോഴെക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന വെള്ളത്തിന്റെ ഒരു പ്രാധാന്യത്തെപറ്റി നമ്മള് ചുമ്മാ പൈപ്പക്കെ തൊറന്നിട്ട് വെള്ളം ഉള്ളപ്പോഴത്തേക്കും നമ്മളല്ല വെള്ളത്തില് നമ്മൾ ഒരു ഒരുപാട് വെള്ളം ഉപയോഗിച്ചിങ്ങനെ ആഹ് ആ ഒര് പരി പരിചയായി ക്കൊണ്ട് വെള്ളം നമ്മൾ നല്ലോലെ ഉപയോഗിക്കും. ഒര് കര്തലില്ലാതല്ലേ നമ്മള് വെള്ളൊക്കെ ഉപയോഗിച്ചോണ്ടിര്ന്നത്. അപ്പോഴേ നമ്മള് ആ ഒര് രീതിൽ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ചൊണ്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വേനൽക്കാലക്കെ ആയപ്പഴാണ് വെള്ളത്തിന്റെ ആ ഒര് മാറ്റത്തെ കുറിച്ച് നമ്മള് മനസ്സിലാക്ക്ന്നത് തന്നെ
അതാണ്
അത ഒരുപ്പ ഒരു വരൾച്ചിക്കെ വന്ന് കഴിഞ്ഞാ നമ്മള് പെട്ടുപോയി ഈ വെള്ളോന്നില്ലെങ്കില് വെള്ളംന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായിട്ട് ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകോ വെള്ളം വെള്ളം ഇല്ലാതെ ജീവിക്കാതെ വഴിച്ചാല് നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്
ഇപ്പ ഇങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലപ്പ എന്തുരുന്നു ഉന്തോ
അതാ ഓരോ വർഷം കൂടഞ്ഞോടും നമ്മുടെ ഭൂമിങ് നശിച്ചൊണ്ടിരിക്കുക അപ്പൊ ഈ വെള്ളമൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരൾച്ച് ഇതിന് മുമ്പേ ഒന്ന് ഇത്രക്ക ഒന്നും വരൾച്ച് അനുഭവപ്പെട്ടിട്ടില്ല ഓരോ വർഷം കൂടുമ്പോഴും വരർച്ചയെ വരച്ചയെ കൂടുകയും ആ അത അതുപോലെ തന്നെ സൂര്യന്റെ ചൂടൊക്കെ വർക്കല്ലേ
അത കുഞ്ഞുങ്ങളിൽന്നന്ന് കൊണ്ട് പുൊറത്തോട്ടു പോലും ഇറങ്ങാൻ പറ്റുന്നില്ല
ഉം അതാണ് വെളിയിലോട്ടൊന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല വലിയവർക്ക് വെളിയിലോട്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല എത്ര ആൾക്കാർക്ക് ആ സൂര്യതാപമൊക്കെ ഏറ്റ അത് വാർത്തകളിലൊക്കെ കണ്ടില്ലായിരുന്നോ
ഉം അതെ തെ
മനുഷ്യന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾക്ക് പോലും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയ ആയി പോയി
എന്തൊ ചെയ്യാൻ പറ്റും വെള്ളൊക്കെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതിരുന്നാ ഇത്രയും നല്ലത്
അതാ ഇപ്പൊ ഈ വരൾച്ചയും ഇതുപോലെ പ്രകൃതിയെ നമ്മള് മനുഷ്യന്മാർ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നതിന്റെയൊക്കെ ഫലമായിരിക്കും ഇല്ലേ ഇങ്ങനെ പ്രകൃതി ഓരോന്ന് നമുക്ക് തിരിച്ചു തരുന്നയായിരിക്കുംഅല്ലേ അതെ നമ്മള് ക നോക്കിയും കണ്ടും ഓരോ കാര്യങ്ങള് നമ്മള് തന്നെ പഠിച്ചില്ലേ ഈ മരം ഒരു വരം ഒരു മരം നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളവിടെ തണല് നേടുകയാണ് ചെയ്യുന്നത് അതുപോലെ കരുതലോട് കൂടി നമ്മള് വെള്ളമൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാല് നമുക്കത് പിന്നെയ വേണം എന്നുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരു പരിധിവരെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ട
ഉം ഇനി എന്ത് ചെയ്യാന എല്ലാരും സൂക്ഷിച്ചാ
അതാണ് വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പരമാവധി ആ സൂക്ഷിച്ചും കണ്ടും വേണം ചുമ്മാ അങ്ങ് നമ്മള് തുറന്ന് വിട്ടിട്ട് അത് നമ്മള് ഉപയോഗി ഉപയോഗം കഴിഞ്ഞ് നമ്മള് കൊറെ വെള്ളം അങ്ങ് പാഴാക്കി കളയല്ലേ ചെയ്യുന്ന അതെ
അതെ കുഞ്ഞുങ്ങളുള്ള വീട് ആണെങ്കിൽ പറയണ്ട
അതാപ്പ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ചിലവാണ് അപ്പ ഇവിടെയൊക്കെ തന്നെ ലൈൻ പൈപ്പ വെള്ളഒള്ളേക്കൊണ്ടാണ് കൊറേക്കെ അങ്ങനെ അത് വീട്ടിൽ അടുത്തുള്ള ആവശ്യങ്ങൾക്ക തുണി കഴുവാനൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വെള്ളമൊക്കെ ഹ എടുത്തോണ്ടിരുന്ന അപ്പൊ അതും കൂടി ഇല്ലാതെങ്കിലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കിയേ
അതാ
ഉ
ഓർത്തോ
ആഹ അതാണ് നമുക്ക് വെള്ളോക്ക എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും പിന്നെയും ഉല്പാദിപ്പിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അത് പരമാവധി കരുതലോടുകൂടി ഉപയോഗിക്കണം
മഴ പെയ്ത് സ്റ്റോറേജ് ആയാലും ഇ ചൂട് കൂടുമ്പോം വെള്ളവും പോകും
അതാ മഴ മഴ പെയ്താലും പഴയതുപോലെയൊന്നും കിണറ്റിലങ്ങനെ വെള്ളമൊന്നും ആകുന്നില്ല ഇന്നൊരു മഴ നല്ല മഴ പെയ്ത് കഴിഞ്ഞാല് വെള്ളം ഇങ്ങനെ നല്ല പോലെ കിണറുകളിൽ കൂടി വരുന്നതാണ് ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല വെള്ളം അങ്ങ് കിണറിൽ ആണെങ്കിലും ആ കൊറയുവ ചെയ്യുന്നത് ഇപ്പ
ആഹ ആം
ഇപ്പോഴും തന്നെ നമുക്ക് എന്തോരം മഴ ലഭിച്ചതാണ് ഇപ്പോഴും ഇ ഇടക്ക് വെച്ച് വാർത്തകളിലൊക്കെ പറയുന്ന കേട്ടായിരുന്നു വൈദ്യുതി ഉപയോഗവും നമ്മളെ ഇരുട്ടിലേക്ക് കേരളം ഇരട്ടിലേക്കാണ് എന്നൊക്കെ പറഞ്ഞ കാരണം എന്ന് വെച്ചാ വെള്ളത്തി തിന്റെ ജലനിരപ്പ് ഉയരുന്നില്ല ഇത്രയും മഴ പെയ്തിട്ട് അത്രന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മഴ നമുക്ക് ലഭിക്കു ലഭിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം ഈ നദികളിലൊന്നും ജലനിരപ്പ് ഉയരുന്നില്ല അത് നമ്മുടെ കറണ്ട് ഉൽപാദനത്തെ അല്ല ബാധ ബാധിക്കും ന്നെ
അതാ പ
ഹലോ
ഉ അതുകൊണ്ട് വെള്ളമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം
അതാ വെള്ളമൊക്കെ സൂക്ഷും കണ്ട ഉപയോഗിച്ചാ നമുക്ക് നല്ലതാണ് ഉം എല്ലാം നമ്മള് ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വെള്ളത്തെ ആശ്രയിച്ചാണ്ിരിക്കുന്നത്
അതാ എള്ള ഇല്ലേിലും ഒന്നും വക്കാം
അതാണ് ജലംന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മള് മാക്സിമം സൂക്ഷിച്ചിക്കെ ഉപയോഗിച്ച കഴിഞ്ഞാല് ഇനിയ നമ്മുടെ ഇനിയ വരും തലമുറകൾക്ക് വേണ്ടിട്ട് നമുക്ക് കരുതി വെക്കുന്ന ഈ പ്രകൃതിയ അമൂല്യമായിട്ടുള്ള എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള നമ്മൾ അവർക്കും വേണ്ടി കരുത്ത് വെക്കണം കാരണംന്ന് വെച്ചാല് ഈ ജനമം ഒന്ന് നമുക്ക് പിന്നെയ വീണ്ടും വീണ്ടും നമുക്കത് പുനരു പുനരുത്പാദിപ്പ പിക്കാൻ പറ്റത്തില്ലല്ലോ
ഉഏ
നമ്മുക്ക് എവിടെ എങ്ങനെും പറയാനേ പറ്റി പലരും ഇൊും ഓർക്കന്നില്ല
അതാണ് അതായ ഈ സിറ്റികളിലേക്ക് താമസിക്കുന്ന നമ്മള് ഈ നമ്മള് ഇത്രയും ഗ്രാമപ്രദേശങ്ങളില ആയക്കൊണ്ടാണ് നമുക്ക് അങ്ങനെ വലുതായിട്ട് ജലത്തിന്റെുദ്ധ ബുദ്ധിമുട്ട് ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിക്ക് അല്ലെ ഇപ്പൊ ഈ കഴിഞ്ഞ എട്ടാം ഒത്തിരി കൂടുതലായത് പക്ഷെ കഴിഞ്ഞ വർഷംൊന്നും അത്രയും ആ ജലത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഈ സിറ്റികളിലൊക്കെ താമസിക്കുന്ന നഗരപ്രദേശങ്ങളിലൊക്കെ താ താമസിക്കുന്നവരൊക്കെ ജലത്തിനൊക്കെ വേണ്ടിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്
അതാണ്
ഇപ്പൊ തന്നെ ഈ ആ ഇത് ഹോസ്റ്റലിലൊക്കെ നിന്ന് വഴി നാടുകളിൽ നിന്ന് പഠിക്കുന്ന അതായത് നമ്മുടെ കേരളത്തിന്റെ പുറത്ത നിന്ന് പഠിക്കുന്ന പിള്ളേർക്ക് വെള്ളമൊക്കെ വാങ്ങി വെക്കാറുണ്ട് അവർക്ക് കുടിക്കാനും മറ്റുമ ഒക്കെ വേണ്ടിട്ട് അവര് കാരണം ശുദ്ധജലം അങ്ങനെ വാങ്ങിച്ചു വെക്കാറാണ് ഇത് കുടിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനൊക്കെ വേണ്ടി
ോറങ്ങയും ബാട്ടർൊക്കെ വരുന്ന ചെില പിള്ളേർക്ക് അലർജീസ് ഒക്കെ വരാതിന്റെ
അത് യൂസ് ചെയ്യുന്നർക്ക്
നമ്മുടെ ഈ നാട്ടിലെ പുലർത്തക്കും ശുദ്ധമായ ജനങ്ങളോ ജലമൊന്നും വെളിയിലൊ ഒന്നും കിട്ടത്തില്ലല്ലോ
അപ്പ ശരി ച സ്ഥലത്ത പോയി കഴിഞ്ഞാ വെള്ളം കിട്ടാനേ പറാണം നമ്മടുത്തെ വെള്ളം വിശ്വസിിച്ചച്ച് കുടിക്കാനും പറ്റത്തില്ല
അതെ നമ്മുക്ക് കേരളം വീട്ട് പുറത്തത്ത് വ കഴിഞ്ഞാൽ കാരണം നമ്മൾ ഒരിടുത്തുന്ന് ഒരു വെള്ളം വാങ്ങി കുടിക്കുന്നെങ്കിൽ നമുക്ക് അത്ര ഒരു മനസ്സുറപ്പില്ലാതെയൊക്കെയല്ലേ നമ്മുടെ വെള്ളമൊക്കെ കുടിക്കുന്നത് തന്നെ
ഹതാ
അതാണ് അത്രയും അവര് നേ അന്ന് അത്രേ ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഇവിടെ നേരിടുന്നില്ല ജലത്തിന്റെ കാര്യത്തില്
അവിടൊക്ക പുൊറത്തോട്ടൊക്കെയാണ് കൂടുതലും പൊല്യൂഷൻന്റെ ഇതൊക്കെ ക്കെ വരുന്നത് അതുകൊണ്ട ഇത്ര വല്ല വരച്ചാണ് വര
അതാ പൊറത്തോട്ടാണ് ഭയങ്കരമായിട്ടും പൊല്യൂഷൻ നമ്മുടെ ഇവിടെ ഇത് അങ്ങനത്തെ പൊല്യൂ അത്രത്തോളം പൊല്യൂഷനൊന്നും ബാധിച്ചിട്ടില്ല പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല കാരണം വെച്ചാൽ വ വാഹനങ്ങളുടെൊക്കെ ഉപയോഗങ്ങളൊക്കെ കൂടുത ഓരോ വീട്ടില ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങളാണള്ളത് ഈ പൊടിമല പൊടി മലിനീകരണം ഒക്കെ എന് മാത്രമാണ് ഈ പുൊറത്തോട്ട് ുള്ള സംസ്ഥാനങ്ങളിലൊക്കെ
ഉം പുൊറത്തോട്ടൊന്നും പോവാൻ പ ഇല്ല പൊടി പൊടി കാണണം
അതാണ് ഈ പഠിക്കാൻ പോന്ന പിള്ളോരെയൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത് അല്ലേ സുധമാ ജല ഇല്ല ശുദ്ധമായ വായുവ ഇല്ല
പൊടം പല പല അസുഖങ്ങൾ വരുന്നുണ്ട്
അതാ അന്തരീഷത്തിലൂടെ തന്നെ എല്ലാ എന്തെല്ലാം അ അലർജികൾ ഉണ്ടാവും ഒരുപാട് പേർക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാാവും
അതെ
പിന്നെ
നമ്മള് മാത്രം പറഞ്ഞട്ടരുന്ന കാര്യ ഇല്ല ബാക്കിയുള്ളവരെങ്കും എല്ലാം ചിന്തിക്കണം
അതാണ് ആഹ
വേറെന്തിട്ടാണ്
ഉ വേറെ ഒന്നുംല്ലടി പിന്നെ ശെരിയന്ന എനക്ക്ൊരു കോൾ് വരുന്നുണ്ട്
ആ ഓക്കെ ഓക്കെ
ആഹ